ഹലോ ആഹ കേൾക്കാൻ പറ്റുന്നുണ്ട് ഉം എന്തെടുക്കവാ?
എടാ കാബ്ബജ് അരിയ്യണം.
ആണോ ആ ആാ ആാ ആഹ് നാളത്തേക്കള്ളല്ലേ
ഉം ഇന്നന്നെ അരിഞ്ഞവെച്ചിണ്ടെങ്കിൽ. നാളക്കെ അത്രയും പണി കുറഞ്ഞിട്ടൂലോ.
അതെ അതെ ഞാനോർത്ത കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നുണ്ടോ അങ്ങനെയൊക്കെ ആയിരിക്കുംന്ന്. തലേന്നൊക്കെല്ലേ ഇതാക്കി വെക്കുന്നതേ അത അങ്ങനെയല്ലേ. രാവിലെ ന്നാലും അല്ല ജോലിക്ക് അല്ലെ പോവുന്നെ അങ്ങനെയൊക്കെ വരു. തലേന്നെലാം സെറ്റ് ചെയ്ത് വെക്കുന്നെ. ആഹാഹാ എന്തിന്റെ എങ്ങനെ കൃഷിയുണ്ടോ അവിടെ.
ആഹ കൃഷിയുണ്ട് നാളെ തേപ്പാണ്.
ആഹ ആാഹാ വീടുപടി നടക്കുവാണോ ആഹ ആഹാ. അപ്പൊ അവർക്ക്. കൂടെ ഫുഡ് കൊടുക്കണായിരിക്കും അല്ലേ ആഹ ആ ആ്.
അങ്ങനെണ്ടല്ലേ ഉം വീട്ന്നെ പുതിയ് നമ്മടെ മെയിന്റനൻസ് പണിയാണോ. വേറെ വെക്കുവാണോ വീട്.
വേറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാരേജിന് റൂമ ഉണ്ടാക്കിയതായിരുന്നു.
ആഹ ആഹ്.
എന്നിട്ട് ഇപ്പോ ഫുള്ള് അങ്ങനെ ബാക്കിയുള്ള റൂമ ഒഴികെ ബാക്കിയുള്ളടൊക്കെ പൊളിച്ചു. നേരക്കി അങ്ങനെ ആവുമ്പോ റിസ്. കൂടും നമ്മൾ ആ വീട്ടിൽന്ന് തന്നെ ഉണ്ടാക്കുമ്പോഴേ.
ആ അതെ അതെ അതെ ഭയങ്കര പാടാ അത് നമ്മള് വേറെ വെക്കുന്ന പോലെല്ലോ. നിർത്തിക്യോണ്ട് ചെയുമ്പോ നല്ല പൈസ.
നല്ല പൈസ മാത്രം നമ്മുക്കാണ് അതിന്റെ ബുദ്ധിമുട്ടും. മറ്റേതാകുമ്പോൾ നമ്മള ഒന്നും അറിയെണ്ട ആവശ്യില്ല.
അതെ അതെ.
ആഹ അതാവകുമ്പോ പണിക്കാര് പോയിട്ട് നമ്മള് നേരാക്കും വേണം.
ആഹ അപ്പൊ അവർക്ക് ചോറും കാപിയൊക്കെ കൊടുക്കു.
ഉം നല്ലാവും കൊടുക്കണം പത്തമണിക്ക് കഞ്ഞി പിന്നെ. പിന്നെ ഉച്ചക്ക് ചോറും ഇതും. പിന്നെ നാല് മണിക്ക് കാപ്പി. മണിക്കൂർ എത്രയ രണ്ട ആയിരത്തി ഇരുന്നൂറോ. അങ്ങനെയല്ലോ തോന്നണ. ഇപ്പ അപ്പ മൂന്ന് പേരുണ്ടാവും തോന്നുണ്ട്.
ആഹാ അപ്പൊ അത്രയും പേർക്ക് ഉണ്ടാക്കല് പാടല്ലേ. ഏ ആ ഹുഹേ. ആഹ് ആഹാ ഹാ ആാ കുഞ് അവള് വഴക്കുണ്ടോ അപ്പൊ നമ്മള് ആഹാരൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്.
ഉം അവൾക്ക് വല്യ വിഷയല്യ ന്നാലും വല്യ. വല്യകൊഴപ്പല്ലാതെ അങ്ങനെ തട്ടിമുട്ടി പോവും.
ഓ നല്ലേ ഫോൺ കാണുവോ.
ഏയ് അതേ ഉള്ളൂ.
ആഹ അപ്പൊ കുറച്ചുനേരം ഇവര് അടങ്ങിയിരിക്കും ഫോൺ കൊടുത്തഴിഞ്ഞ.
ഞൻ അങ്ങനെ കൊടുക്കൂല ഞാനങ്ങനെ കൊടുക്കൂല ഞാൻ അധിക ടൈംയ് ആഹ് കൊടുക്കൂല പറയാ.
ആഹ ആാ ആ ഹാ ഫോൺ അതി നമ്മള് പറ കൊടുക്കാ കാണിക്കായിരിക്കും പക്ഷെ. ഇതിങ്ങൾ എങ്ങനെയെങ്കിലൊക്കെതാക്കി മേടിക്കൂന്നേ ഇവിടെ ഇപ്പോ. സ്കൂളിൽ പോകുന്നൊണ്ട അല്ലെകി എന്റെ പോനെ രാവിലെ വഴക്കുണ്ടാക്കി കുറചേരം കുറുചേരം കാണാനങ്കിൽ. ഇത് കുറെേ നേരം നമ്മളിപ്പോ ന്താ പണി നടക്കണ്ടോ നമ്മൾ എന്തേങ്കിലും ചെയ്തൊണ്ടിരിക്കുമ്പോ. ആഹ് പക്ഷെ അത് ആ കൊടുക്കുക ചെയും. അത് പിന്നെ ഇതാവും ഇവിടൊണെങ്കിൽ വിളിച്ചിട്ട് ഇ ഫോണിലാണെങ്കിൽ ഉണ്ടല്ലോ നമ്മളെത്ര വിളിച്ച.
കേൾക്കൂല ആഹ അത് ഇവിടെ തന്നെയിണ്ട് ഇവിടെ ആ തന്നെ അവസ്ഥ.
അയ്യോ ഞാനിവിടെ കിടന്ന് വിളിയോട് വിളിയായിരിക്കുംക്കെ എവിടെ. അവള് കേക്കത്തും ഇല്ല അതിനകത്ത് കേയറ പിന്നെ ആഹ പിന്നെ ഞാൻ പോയി വലിച്ചു മേടിച്ച ഫോണൊക്കെ കയ്യില ഇതാക്കുന്നത് ഫോണ കഴിഞ്ഞാൽ പിന്നെ ആസാരിക്ക് വേറെ ഒന്നും ഇതാകല്ല ഇപ്പൊ അതുകൊണ്ട് ഹ് സ്കൂള് വിട്ടു വരുമ്പോൾ കുറച്ചു നേരം ചോദിക്കു തരാമോ തരമോ എന്ന് പിന്നെയ കൊടുക്കും പിന്നെ ഒന്നാ ഉറക്കപ്പിച്ച പോലെ ഒരുത്തിലാ വരുന്നത് ഉറക്കം തൂങ്ങിയ വരുന്നത് അപ്പൊ ചില ദിവസങ്ങളാണെങ്കി എടുത്തോണ്ട് വരണം അങ്ങനെ വാശിയൊക്കെ പിടിക്കും പിന്നെ വന്ന് കഴിയ്പ ഇന്നലെയ വന്നിട്ട് കിടന്നങ് ഉറങ്ങി മ് ർ കഴിച്ചിട്ട് ഡ്രസ്സ്ക്കെ മാറി മേല കൈകീട്ടെ കടന്നു നേരത്തെ അങ്ങ് ഉറങ്ങിപ്പോയി ഇന്ന് പിന്നെ ഇപ്പോൊ അമ്മ എന്റെ അമ്മയൊക്കെ ഉണ്ട് അപ്പൊ അവരോട് വർത്താന പറഞ്ഞു കളിചോണ്ട് അപ്പറതിരിപ്പു
ആഹ
ഉം അങ്ങനെയൊക്കെയാണ് അവടെ കാര്യങ്ങള് പിന്നെ നേരമ്പോക്കെ പകല് പോ സമയം അങ്ങനെ പോകത്തില്ലെലും നേരമ്പോ
ഉ ആ മക്കള് കുട്ടികളെന്നുണ്ടെങ്കിലും സുഖ ങ്ങാണ് നമുക് സമയം പോണതും അറിയൂല ആ അതല്ല നമ്മളിങ്ങനെ ടൈമ് നോക്ക
ണ്ട് ആ നോക്കിയിരിക്കണം ഇത്ര സമയം വരും എങ്ങനെ നോക്കി നോക്കിയിരിക്കണം അല്ലാതെ ഉം പിന്നെ ഇഷ്ടപ്പെെട്ട ആഹാരംക്കെ എന്താ കുഞ്ഞിനപ്പം
ഇപ്പൊ അങ്ങനെ ആള് ഇഡലി ഭയങ്കര ഇഷ്ടാ
ആഹ് ഇവളും കുഞ്ഞിലെ ഇടലി ഭയങ്കര ഇഷ്ടമായി അല്ലെലും ഉഴു ന്ന് ചേര്ന്ന സാനം കൊടുക്കുന്നത് നല്ലത അല്ലേ എല്ലർക്ക്
അപ്പൊ ഞാന് ഒരു ദിവസം ഉണ്ടാക്കി അവള് പറഞ്ഞിട്ടുണ്ടാക്കി പിന്നെ പിറ്റേ ദിവസം ഹ് ആള് ചോയ് യിക്കും വിചാരിച്ചിട്ടുണ്ടാക്കി അപ്പ അന്ന അയാൾക്ക് ദോഷംന്നന് മതി
ആ ക്ക് ഇഷ്ടന്ന് നമ്മള് രണ്ട മൂന്ന് ദസം കൊടുത്ത കഴിഞ്ഞാ പിന്ന അത് വേണ്ട അതാ അതാ പ്രശ്നം ആഹ് ഇത് ദോശ മറ്റേ കുഞ്ഞഞ് പീക്കിരിയായിട്ട് നമ്മള് ചെറുതായിട്ട് ഉണ്ടാക്കുന്നത് തീര പൊടി അത് പോലങ് കണ്ടതാ കൊറെ പോണ്ലങ്ങനെ കണ്ട് വെച് പറയും അപ്പൊ അങ്ങനെ ഉണ്ടായി കൊടു ആഹ് അങ്ങനെ എന്നിട്ട് അത് ഉണ്ടാക്കിയും കൊടുക്കണംത് സ്കൂളിലും അങ്ങനെ മതിന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഉണ്ടാക്കി കൊടുത്ത്നെയ്യൊക്കെ ചേർത്ത
ആ വിടെ നെയ്യ് ഭയങ്കര ആ ആ അതിന്റെ സ്മെല്ലൊന്നും ആ മ ആൾക്ക് ഭയങ്കര ഇഷ്ടല്ല പൊതുവ ഇൻ ഇക്കു ഇശ് ടല്ല അപ്പൊ ഞാനും അയി്മക്ക് അത്ര ഇത് കൊടുക്കൂല
ആണല്ലെ ഇത് പണ്ട് നെയ്യ ഇങ്ങനെ ചുമ്മ ങ്ങനെ വായിരുന്നു ഇപ്പൊ അങ്ങനെ ചുമ്മാ ഇതുപോലൊക്കെ ചേർത്ത് കൊടുത്താ അങ്ങനെയങ്ങങ് കഴിച്ചോളും ചുമ്മാ കഴുപ്പ് ഇല്ല തൈര് ഭയങ്കര ഇഷ്ടം തൈര് മറ്റേ പഞ്ചസാരയൊക്കെ ഇട്ട് സ്വന്തമായിട്ട് കോരി കുടിക്കും എടുത്ത കൊടുത്താ മതി കോര്
ഇവ ഇവൾക്ക് അതും പറ്റില്ലക്ക് അവൾക് എന്തു കൊടുത് മോക്ക് പറ്റാത്ത എന്ത് കൊടുത്താലും ഒരു ഒരു ഓക്കാനാണ്
ആഹ ഹാ ഹ ഹ ഹാ ഓ അപ്പൊ പിന്നെ അത് അങ്ങനെ കൊടുക്കാണ്ടിരിക്കുന്ന നല്ലത് ഉം ആ എന്നിട്ട് ഇപ്പം അങ്ങനെ ഉണ്ട് പനി കുറവായോ കുഞ്ഞിന് പനീയാന്നല്ലേ പറഞ്ഞ പനി കുറഞ്ഞോന്ന്
ആഹ പണ്ട് അത്രയാ പോൻ തൊടങ്ങിയത് വെല്ലാണ്ടി ല്ല കൊലിപ്പും എതോള്ളോ കാര്യമായിട്ട്
ഇവിടെ ആഹ എന്നാ ചെയ്യാനോ അതൊക്കെ ഹസ്ബൻഡന്നെ എടുക്കുവ എന്താ ജോലി
ആ് ആള് ഇവ്ടെ ഇണ്ട് നാട്ടിലെന്നെ ആ കൂലി
ആ ആ അല്ലാത്തപളി ഓക്കെ ആ അതല്ല ഉം ആ നമുക്ക് ആാരാ സഹോദര്യങ്ങഉണ്ടോ?
ആഹ് എക്ക് ഒരു താത്തി കാക്യും.
ആ ആ അവരക്ക് കല്യാണം കഴിഞ്ഞോ?
ഇല്ല ഏ ഏട്ടന്റെ കഴിഞ്ഞിട്ടില്ല.
ആ
ഏ സിസ്റ്റർന്റെ കഴിഞ്ഞു.
ആ അടുത്തനാണോ അപ്പൊ കല്ല്യാണം കഴപ്പിച്ചേ?
അല്ല അല്ല അല്ല ഓല് കൊറച്ച് ലോങ്ങാ.
ആഹ് ആഹ് ആഹ് ഹഹ് ഉം എനികൊരു അനിയനാ ഉള്ളേ ഇന്റെ കല്ല്യാണൊന്നും കഴിഞ്ഞില്ല ആള് കുഞ്ഞ. കുഞ്ഞന്നറ ആ ര് രൂവസേ ഉള്ളു പാവൻ അപ്പൊ എന്റെ ഹസ്ബന്ഡ് ഹിറ്റാച്ചി കോടിക്കുവയാണ് അമ്മന അനിയനും അതെ ഹിറ്റാച്ചിയുടെ പരിപാടി. ഉം അങ്ങനെയൊക്കെ പോന്നുന്നു കാര്യങ്ങള് പിന്നെ ഇവിടെ കൂടുതൽ ഏലോവാ നമക്ക് ഏലം കാപ്പി കുരുമുളക്
ആണോ ഉം അപ്പന്നല്ലരസുണ്ടാവല്ലോ?
ഇവിടെ ഇവിടെ എല്ലാർക്കും സ്ഥലാ കൂടുതൽ മറ്റേ വീട് ചെറുത് ചെറുതന്നറഞ്ഞാ വീടിൻ വേണ്ടിട്ട് ആ ധികുംതാകത്തില്ലേ ഇവിടെ തലവാ മറ്റേ ഏലത്തിന് വേണ്ടിയിട്ടാണ് എല്ലാരും കൂടുതലും കാശ് മുടക്കൊക്കെ ചെയ്യുന്നെ. നല്ല വരുമാനംമുള്ള ഇതായത് കൊണ്ട് എല്ലരുവേ
അല്ല അപ്പൊ നിങ്ങൾക്ക് അവിടെ അവിടെല നോക്കുമ്പോ ചെറിയ വെലക്ക് കിട്ടോ?
ആഹ് നമ്മുക്ക് വേലക്ക് മേടിക്കേണ്ട ആവശ്യം ഇില്ലല്ലോടാ നമുക്കുണ്ട് സ്വന്തമായിട്ട് അപ്പം ഇവിടെ എല്ല ഒരു അഞ്ച് സെന്റ് ഉള്ളവർ വീട്ടിൽ പോലും ഒരു അഞ്ചാറ് മൂട് എന്തായാലും ഏലം കാണും നമ്മളിത് പറച്ച് കൊടു പത്ത് സ്റ്റോറി കൊടുത്തുണെങ്കി വിക്കും ഇപ്പോ രാ കിലോയ്കെത്രാ രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരൊ കുയിച്പ്പം ഉണക്കക്ക് കിട്ടും ഒരു കിലോയ്ക്ക് ആ ആ പച്ചക്കൊരു എണ്ണൂറായിരം ഒക്കെ വീതം കിട്ടും അത്രയൊക്കെ ഉം അപ്പൊ ക്വ കൂടുതലുള്ളപ്പം നമ്മള് ഉണക്കി കൊടുക്കും അല്ലാത്തപ്പോ പച്ചക്ക് കൊടുക്കും. പിന്നെ രണ്ടു മാസം രണ്ടു മാസം കൂടമ്പ എടുക്കാം ബാ പക്ഷേ ഉണ്ടല്ലോ ഈ പൈസ കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് നമ്മള് വളവും മരുന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം.
ആണോ ഈ ചെറിയ സൈസ് ക കി ഇത്തതാ വലിയ സീസില് ഏല കട്ടല്? വലിപ്പണ്ട വ വലിപ്പണ്ടാവോ ചോയിക്കാ?
ഇല്ല ഒരു ആ ഒരു നമുക്ക് മേടിക്കാൻ കിട്ടത്തില്ല ആ ഒരുതേ ഉള്ളൂ ചെറിയ ഇച്ചിരൂടെ ഒരു വളുപ്പം കാണവെള്ള എന്നാലും ഉണങ്ങി വര്മ്പോ ഇചെറ
പക്ഷെ ന നമ്മള് വീട്ടിലെന്നെണ്ടാവു മ്പോ നമുക്കൊരു ഇതാണല്ലോ?
ആ്ലേ ഇവിടെ അതോടെ ചായേല് ഒക്കെ വാരി കോരിന്ന് ഇന്ന്ന ഇടും അപ്പൊ നമ്മളേ ഇതുപോലെ ഒരാളെ വിളിച്ചപ്പോ അവിടെ ഒര് എന്താപറയാ അവര് ഇച്ചിരി പോന്നത് മേടിക്കിന്നതിന് പത്
ആഹ് മല്ലല്ലേ ഞാന് പത്ത് രൂപക്ക് ഇരുപത് രൂപക് റ്റവും കൂടുതൽ ആകെ അഞ്ചാറെണ്ണണ്ടാവോള്ളു ഒരു കവർല്.
ആ അത ഇവിടെ നമ്മുക്ക് ഇഷ്ടംപോലെ ഉള്ളതത് കൊണ്ട് എല്ലാരും ചായക്കാത്തും പായസത്തിലും അപ് നറ്റേ നമ്മുടെ വാഴ വയണയപ്പോ ല്ല്യെ? കുമ്പളപ്പം അതിനതോക്കെ വാരി കോരിടും ഹ് ഒള്ളത് കൊണ്ട് ഉം
വ്വടെ അങ്ങനെന്നുംല്യാ
ആ അതും ഓരോ മണ്ണിന്റെ ഇതാവു നമ്മുടെ ചെല സ്ഥലത്തല്ലേ ഇത്ണ്ടാവ
ആ ആ ഇവിടെ പിന്നെ കൃഷി കൃഷിയല്ലാം കൊഴപ്പല്ലാത്ത രീതിയിലുണ്ട്
ആഹ് എവിടെ തന്നെയ അപ്പൊ കൂടുതലായിട്ട് കൃഷിയുള്ളത്
കൃഷി പയറർ കുമ്പളം അങ്ങനത്തൊക്കെ
ആഹ അങ്ങനത്തെ പച്ചക്കറികളാല്ലേ ആഹ് ഇവിടെ ഇതാണ് കൂടുതലും കൂടുതലുംന്ന് പറഞ്ഞ പോ കൂടുതലും ഏലം തന്നെ പിന്നെ കുരുമുളകും കാപ്പിയൊക്കെ ഇടക്ക് ഇവിടെ നമ്മുടെ ഇതിലൊക്കെ നടുന്നതേ ഉള്ളൂ
അ
മ്മ് അല്ലാണ്ട് പ്രധാനമായിട്ടുള്ള ഇത് തന്നെ
അ വിൽക്കാൻ കിട്ടുന്നില്ലേ
എന്തോ
വിൽക്കാൻ കിട്ടലില്ലേ ചോദിക്കാ
എന്തുവാ
ഏലക്ക
വിൽക്കാൻ പറ്റത്തില്ലേന്നോ അതോ വിൽക്കത്തില്ലേന്നോ ആഹ ആ ആഹ അങ്ങനെ കിട്ടാറുണ്ട് മ്മ് അവിടെ ഇപ്പം നിങ്ങ പിന്നെ വെളിന്ന് മേടിക്കുവാണല്ലോ ആരെങ്കലുംക്കെ ഇങ്ങനെ നാട്ടിന്നു വരുമ്പോ കൊണ്ടുവരോ ഏലത്തിന്റെ ഏലക്ക ഏലക്ക ആരാലും ഇവിടെ നാട്ടിൽന്നൊക്കെ വരു വരുമ്പോ കൊണ്ടുവരുവോന്ന്
ഏയ് നമ്മള് ട്രിപ്പ് ഒക്കെ പോവാണെന്നുണ്ടെങ്കില് വാങ്ങാന്നല്ലാണ്ടേ
മ്മ്
അല്ലാണ്ട് അവിടന്ന് ആരും കൊണ്ടുവരാനൊന്നുമില്ല
ആാ ഞാൻ അതുപോലെ ആൾക്കാരൊക്കെ വിളിച്ച് പറയുമ്പോ അവർക്കൊക്കെ അത്ഭുതം നിങ്ങളോട അതതുണ്ടല്ലേ അങ്ങനാ പിന്നെ അതിനെ പറ്റി എങ്ങന അതെങ്ങനാ കൃഷി ചെയ്യുന്നത്ത എങ്ങനാ പറ ചിലരൊക്കെ ആണെങ്കിൽ സിനിമയിലാ കണ്ടിട്ടുള്ളത് എന്ന് പറയും ആ ആ രണ്ട് മാസം രണ്ടര മാസം കൂടുമ്പയേ ഇത് എടുക്കാൻ പറ്റാത്തൊള്ളൂ പഴുക്കണം ഇത് പഴു ക്കാന്ന് പറഞ്ഞാൽ മഞ്ഞ ഈ പച്ചളാണ് ഭയര പഴപ്പിക്കഴി നെിലപ്പിഇഞ്ഞു പോവും ന അണ്ണാനെ അണ്ണാൻ
ആഹ ആഹ
അതപ്പം ഏ കഴിക്കും എടാ എന്നാ ശരി വിളിക്കാവേ സതല്ലര ത